എന്തെല്ലാണ്ട് വിശേഷങ്ങൾ?
അത് കേൾക്കണില്ലല്ലോ?
കേൾക്കുന്നുണ്ടോ? കേൾക്കൊന്നുണ്ടോ?
ഇപ്പൊ കേൾക്കാ പറഞ്ഞോളി
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
സുഖം തന്നെ. ന്താ ഇങ്ങളെ വിശേഷം.
ഫുഡൊക്കെ കഴിച്ചോ?
ഭക്ഷണം ഇപ്പ കഴ്ച്ച്.
എന്താ സ്പെഷ്യൽ?
ഉം
എന്താണ് സ്പെഷ്യൽ?
എറച്ചി കറി ബീഫ് കറി.
ഉം വേറെൊന്നുംല്ലേ? ഉം വേറൊ ന്നുംല്ലേ?
കേൾക്കിനില്ല.
വേറെൊന്നുല്ലേ കഴിക്കാനന്ന് ബീഫ് കറി മാത്രേള്ളൂന്ന്
ഉം പെണ്ണ്ങ്ങൾ ഉണ്ടാക്കിയല്ലാത്തും.
പെണ്ണ്ങ്ങളോട് ഒന്ന് ഉഷാറാവാൻ പറയേണ്ടിന്നാല്.
ഉം
പെണ്ണുങ്ങളോടൊന്ന് ഉഷാറാവാൻ പറയുണ്ടി.
ഉം
പിന്നെ സമയം ഒൻമ്പതരല്ലോ കിടക്കാനൊന്നും ആയില്ലേ?
ഇല്ലാ വർക്ക് കഴിഞ്ഞിട്ടുള്ളു ഇപ്പൊ പതിനൊന്ന് പത്തരമണി പതിനൊന്നു മണി ആവും കിടക്കാൻ പത്തരല്ല ഇന്ന് പന്ത്രണ്ട്ണിയാവും കളിണ്ട്. ഫുട്ബോള് ലോകക പ്പ് കാണണം ഏതോരു ടീമിന്റകളിയുണ്ട്. അത് കണ്ടിട്ടേ കെടക്കോള്ളൂ.
ഉം
അ ങഎന്താ ന്ന് നിങ്ങൾക്ക് കിടക്കാനൊന്നായില്ലേ?
ഇല്ല രണ്ടു മക്കളു മ്മയാണ് ഞാന്.
മാഹ്.
ഉം അപ്പൊ അവരൊക്കെ ഒറങ്ങിട്ട് വേണം കെടക്കണെങ്കില്.
ആഹ്.
ഏത് ടീമേൻ. ഏതാണ് ടീം നിങ്ങള്?
ഇൻ്റെ ടീമിന്റെ ആടെയല്ല ഇന്ന് ബ്രസീൽ ന്റെ ടീം ബ്രസീലാ.
ജൈക്കോ കപ്പടിക്കോ?
ട്ടില്ല എന്റെടീം യ്ക്കും.
കപ്പടിക്കോ?
ഏഹ് കപ്പടിച്ചും കപ്പടിച്ചും ഏഹ് ഇങ്ങളെ ടീമേതാ?
ഞാന് മെക്സിക്കോ.
എങ്ങനെ?
മെക്സിക്കോ.
മെക്സിക്കോയ ഹ്മ് ഏതാ ടീം അറിയോ അത് അപ്പ ജൈച്ച് ഇങ്ങള് ഇങ്ങളെ ടീം ജയ്ക്കുംന്ന് ഒറപ്പ്നിക്കോ ഉണ്ടോ?
ആഹ് അഹ് ങ്ങളെ ടീ
ഏഹ്
അഹ്. അങ്ങനൊര് ടീമ് ഇൻ്റെക്ക്.
ടീമ്ണ്ട്
എഹ് ത ഉം ഉം. പിന്നെന്താ അങ്ങനെ ചോയിക്കണ്
അല്ല ചോയ്ച്ച്ന്നുള്ളൂ ടീമ്നെ അറ്യോന്നോയ്ച്ചതാ.
ഉം ഞങ്ങള് പിന്നെ പെണ്ണ്ങ്ങള് അടുക്കളെല്ങ്ങനെ ഒതുങ്ങി കൂടി കഴിണോലല്ലേ ഞങ്ങക്കനെ. ടീമൊന്നുംഇല്ല.
ആഹ് താ വെറുതൊന്ന് തള്ളാൻ നിക്കരുത്.
ഉം. രണ്ട് മക്കള്ണ്ട് ഒന്ന്. എട്ട് മാസായിട്ടൊള്ളു മ മറ്റേന് മൂന്നര വയസ്സായിട്ടൊള്ളു ഐറ്റ്ങ്ങളെന്നെ നോക്കാണ്ടെമ്പാട്.
ഒരാണ് ണ്ട് അഹ് . തള്ളി മറക്കണി ഒക്കെ ഒര് കണക്ക്ണ്ട് നോക്ക്ണതാ.
ഉം. ചെറിയ ഒരു ചെറിയ മകൾ ഒറങ്ങി മറ്റോന്. നല്ല കഫക്കെട്ട്ണ്ട് ആവി പിടിച്ചോണ്ടിരിക്ക.
കൈ ആവിടിച്ച് കയിഞ്ഞാന്നിട്ട്
ല്ല കയിഞ്ഞിട്ടില്ല ആവിട്ക്ക ഫോണും കാണ് ഉണ്ട് ഇപ്പത്തെ കുട്ട്യാൾക്ക് എല്ലാർക്കും ഫോൺ വേണം എന്തിനും ഏതിനും.
അതെ ത ഇപ്പോത്തെ കുട്ട്യാൾ ഫോണ് കാണണേ. അയ്ൻ്റെ അച്ഛനമ്മമാ അമ്മമാര് ഫോണ് കാണ്ണ്ണ്ടങ്കിൽ ഇപ്പത്തെ കുട്ട്യാൾ ഫോൺ കാണും.
ഉം അമ്മമാരൊറ്റക്ക് പറയാൻ പറ്റൂല.
അമ്മമാരെല്ലെ എപ്പളുണ്ടാ ചെറിയെ കുട്ട്യാളെ ഒപ്പ ഒപ്പണ്ടാവ അച്ഛന്മാര് എപ്പളും ഒപ്പം ഇണ്ടാവോ?
ഏഹ് ഇപ്പൊ ഇപ്പൊ അങ്ങനൊന്നുല്ല അഹ്. ഇപ്പ അങ്ങനൊന്നുല്ല ഇപ്പത്തെ അവസ്ഥേല്. എൻ്റെ അച്ഛനായാലും അമ്മായാലും. ഒക്കെണ്ടാവും മക്കളെ കൂടെ. ല്യേ. പിന്നെ നിങ്ങളൊക്കെ ഒരു വർക്ക് ഫ്രം ഹോമില് പണിയെടുക്കണ ഒരാളാവുമ്പോ പ്രത്യേയിച്ച്. ഫുൾടൈം മക്കളെ കൂടെണ്ടാവും.
മക്കളെ കൂടെ തെന്താലും ആഹ് ആഹ് തന്താര് മാത്രം ഇണ്ടായാ പോരാ. അച്ഛന്മാരു മാത്രം ഉണ്ടായാൽ പോരാ. എന്ത് ചെയ്യണം അമ്മമാര്
അമ്മാരുണ്ടാവും രണ്ടാളും ഉണ്ടാവും അപ്പൊ ര രണ്ടാള് നല്ലോണം ഫോൺ കൊടുക്കും. കുട്ടികള് ഫോണിനഡി
ഈ രൺ രണ്ടാളും കൊടുത്തിട്ടല്ലേ, ആരെങ്കിലും ഒരാ ഒരാളങ്കിലും കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടാക അല്ലാതെ രണ്ടാളുമടെ കൊടുത്തിട്ടാവില്ല, തൊടങ്ങണ്ടെ
ഒരാള് ശീലിപ്പൊ ഒരാളത് ശീലം ശീലം മാറ്റി വെക്കാൻ കഴിയണം ആവു അവിടെയാണ് വിജയം.